കേൾക്ക്ണില്ലേ
ഏ കേൾക്ക്ണ്ട് എന്തക്കെ ഇണ്ട് പണി സുഖല്ലേ
ആ സുഖാണ്
തെരക്കിലെര്ന്ന്
തെര്ക്കില് കുട്ടിയള് സ്കൂൾട്ട് വന്ന നേരാവുമ്പളേ ഓര്ക്ക് ഫുഡ് കൊട്ക്കല് ഒക്ക ആയിട്ട അങ്ങനെ നാലഞ്ച് ആള്കള് ഇണ്ട് അപ്പൊ ആ നാല് നാലഞ്ച് ആൾണ്ട് സ്കൂൾക്ക് പോണോലേ അപ്പൊ ആ ഒക്ക ആയി ഈ നേരാണ്ട് വെരും അപ്പൊ ഒരു പടെണ് രാവിലെ ഇതേപോലെ പോണ ടൈമ് ലും ഭയങ്കര ഒരു പടേണ് അപ്പ ഓൽക്ക് സ ആ അഞ്ച് മക്കള മൂത്തത് പ്ലസ് ടുവിന് പഠിക്കാണ് അയിന്റെ തായക്ക ചെർ ചെറിയെ മക്കളാണ് ചെറ്ത് എൽ കെ ജിലു ഉ ഓരതാ ഉം ചെർ ചെറിയ മക്കളാണ് ഏതായാലും പൊക്കണ്ട് ഇസ്കൊൾക്ക് ഒക്കാണ്ട് പോയ നമ്മള് ഫ്രീ ആയിം ചെയ്ത് അത് വരെ ക്കോരു പടേണ് രാവിലെ മദ്രസ് കമ്മയ്‌ക്കലോ എല്ലം കൂടി ഒക്ക ആയിട്ട് അവ്ട മഴല്യാ ഉം ഇന്ന് നല്ല മഴ
എല്ലാരും ചോറോണ്ടോണ ആൾക്കാരാ
അല്ല എൽ പില് യു പി ലക്ക ഇണ്ട് ഓര്ക്ക് ചോറ് വാണ്ട ഓര്ക്ക് എന്തേലും ഒക്ക കൂട്ടാം കൊണ്ടോണം ചോറ് സ്കൂള് ഇണ്ട് പിന്നെ പ്ലസ് ടുന് പഠി ക്ക്ണ ഒരു മോന് ഇണ്ട് എസ് എൽ സി ഇപ്പ കഴിഞ്ഞതാണെ അപ്പൊ ഓര്കക്ക്ണു ഒരു മോൻ കോണ്ടോവൂല മോൾക്ക് വാണം ഫുഡ്
അള്ള മക്കള് ആൺകുട്ടിയള് കൊണ്ടോവുല
ആ ഓര് കൊണ്ടോവുല ഓര്ക്ക് ഓര്ക്ക് അത് മടിയാണ്
ന്താ കേറ്റി പുട്ച്ച് കൊണ്ടോവാണ് ആ നേരം ഞാൻ അവ്ട്ന്ന് തിന്നാറിം
ആഹ്
ന്നാ അവ്ട്ന്നും തിന്നോ അതും ചെയ്യൂല
തിന്നൂല ഓൽക്ക് ക്യാഷ് എന്തേ കൊട്ത്താ പൊർത്ത്ന്ന് പോയി തിന്നണം ഉം പെങ്കുട്ടിയള് ആവുമ്പോ പിന്നെ കൊണ്ടോവുട്ടാ പെങ്കുട്ടിയള് പിന്നെ കൊണ്ടയി കാണ്ട് ഓര്ക്ക് അത് ഒരു ഇതാണ്
ആ പെങ്കുട്ടിയള് കൊണ്ടാണ അവ്ട ഓരിയക്കാനാണ്
ആ അത് ഓരി വെക്കാനാ അങ്ങട്ടും ഇങ്ങട്ട് ഓരി വെക്ക ചെൽപ്പ കൊർച്ച് കൊടുത്താല് കൊർച്ച് തോന ടി എല്ലാർക്കും കൊടുക്കട്ടെ
ആ ഇഞ് ഓല് ചെലെ ആൾക്കാര് ചോറ് കൊണ്ടവാതെ വെരും
ആ അപ്പൊ എല്ലാരും കൂടി ഷെയറയ്ത്ക്കാണ്ട്. ഇത്പ്പൊര് അഞ്ചാക്ക് കൂട്ടാണ്ടാക്കി അഞ്ചാക്കും ഇങ്ങട്ട് എത്തിക്കണ്ടെ പിന്നെ ഓൽക്ക് കൊണ്ട്. ചങ്ങായ്‌ചൾക്ക് കൊടുക്കാനും വാണ്ടി ഇത്ണ്ടാവൂല.
ഞ്ചാരാക്കാണേ വല്ല്യ റിസ്ക്കെന്നാവുട്ട ആണ്ടെ എത്തികിട്ടന്നെ ഒരാൾക്ക് എല്ലാര്ക്കും ഒരേ കൂട്ടാം പറ്റോ
ഒരേ കൂട്ടാം പറ്റൂല അതാണ് പലേതും ഒരാക്ക് ഇപ്പൊ എന്താ. എന്താ സോയാബീൻ പൊര്ച്ചാണെങ്കില് മറ്റേ ആക്ക് പൊട്ടാട്ടൊ ഫ്രൈ ആണ് അല്ലെങ്കില് വേറെ എന്തേല് ചമ്മന്തി ആണ് ഓര് പലേതും പലേ ഐറ്റാണ്. ഉം ഇസ്കൂൾള് ഇണ്ട് കൂട്ടാന് ന്നാലും മക്കക്ക് ഇവട്ന്ന് എന്തേലൊക്കെ കോ കാണാം മോൾക്കാണേ പിന്നെ രണ്ട് കൂട്ടാന് റ്റ് പോവും മാണം അവർക് സ്കൂളൊന്നും ഇല്ലല്ലോ പത്തിലൊന്നും
ആഹ് ചെലര് ചെലര് കോഴിമുട്ടൊന്നും കൊണ്ടോവുല്ല പൊരിച്ചത് മണക്കണ്ട്ന്ന്റിം.
അതാ ആ തിന്നണ നേരത്തെരു മണാണ്ന്നറിം
ആഹ് ആവിക്ക് പൊള്ളിച്ചാവ് പറിം പണ്ടൊന്ന് ഞമ്മക്കത് കിട്ടിയാൽ മതിയായ് വിചാരി.
ആഹ് അന്നൊക്കെ അന്നൊക്കെ നമ്മക്ക് കിട്ടാല്ലാത്തെ കാലത്ത്പ്പൊ അ അന്നങ്ങിനത്തൊക്കെ മതിയേന്
തോപ്പിക്കാൻ അവൽക്ക് വാറുണ്ട് നമ്മളെ അതാണ്
പറയണത് മാതിരി മ്മള് കൊടുക്കാന് പിന്നെ ഇപ്പില് ഇട്ടത് കൊണ്ടാ നല്ല ഇഷ്ട്ടാണ് ഇവർ
അതാണ് അത് ഓൽക്ക് ഇപ്പിലിട്ടത് അല്ല നല്ല എരുള്ള സമ്മന്തി
ആഹ് ഞാൻ പറയും ഇപ്പുലിട്ടത് ചോറ്റു കൂട്ടാനല്ല അതോ ഒറ്റ കിന്നാനേക്കാരം
ഒറ്റക്ക ആ ചോറും കറിയും ആ വെറുതെ തിന്നാന് വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പൊ തിന്നാന് അതല്ല ആഹ് അതന്നെ നല്ലാര അവസ്ഥ മോളെ
നേരം വെളുക്കുമ്പോ ഇത് ഒപ്പിച്ചാന്നന്നെ പണി ഇന്റെ പുത്യാ പ്ല അറിം അല്ലാർക്ക ഒന്നാണ് ഉണ്ടാക്കിക്കൊടുത്താല് ഇവല് ഞമ്മക്കല്ല പയില് അത് ഓൽക്ക് അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. കുട്ടിയാൾ നമ്മോടല്ലേ പറയല് അത് വാണം ഇത് വാണന്നൊക്കെ
ആഹ് അതന്നെയാണ് മക്കളെ വെഷമം നമ്മള് കാണണം
ആഹ് മക്കളപ്പൊ നമ്മക്ക് ല്ലത് ചെറുതാണെങ്ക എൽ കെ ജി പോകാൻ കൂട്ടക്കുല അപ്പൊ ഓൻ പറയണത് ക്കെ ണ്ടാക്കി കൊടുക്കുവാണം
ആഹ് ഒക്കൊന്ന് കഴിയുമന്നും കാല്മന്നും വേറിട്ടക്കുണല്ലേ ഇപ്പൊ
ആഹ് ഒക്കപ്പൊപ്രാവശ്യം ചെർത്തിതാണ് നൊളോളിച്ച് പോകാനൊക്കെ എന്നാലും മട പോയി കിട്ടിയാ പിന്നെ നമ്മക്ക് ക്ക് കൊറച് ഫ്രീ ആയിട്ടിരിക്കാ ബാലവാടി പോയിട്ടില്ല ബാലവാടി പോക്മ്പോൾ ഇതേപോൽ തന്നെ ഇങ്ങനെ കരച്ചിലാണ് പിന്നെ പോണ പോകും വൈക്കലൊക്കെ പീടിയണ്ട് ആ പീടിയക്കാണ് കേറും ന്നിട്ട് ഓന്ക്ക് ഇഷ്ട്ടള്ളത് വള്ളക്കുപ്പി അതൊതും വാങ്ങിടുക്കും ഓങ്ങട്ട് എടു ക്കും എത്രരു നഷ്ട്ടാ നമ്മുക്കിപ്പൊ ദിവസംപ്പത് ഇങ്ങനെ അയമ്പ് ർപ്യോളം ഒപിച്ചാൻ പ്പൊ ഇവുടന്നാ. ക്കു വാണ്ടീട്ട് പിന്നെ ഞാൻ കൊണ്ടക്കല് നിർത്തി പിന്നെ പ്പൊ എൽ കെ ജി യിലാവുമ്പോ പിന്നെ അങ്ങ അതും ന്നെ നടത്തി കൊണ്ടരീപ്പിച്ചും ഇവടറ്റം വണ്ടിയിലാക്കിട്ട് വണ്ടി പോരണം ഇങ്ങള ഒപ്പം പോര് ന്നാ ഞാൻ അവിടെ ഇരിക്കാൻ വാണ്ടിറ്റ് എങ്ങനേലാകട്ടെ ഇബ്ട്ന്ന് അനക്കെ മൂന്ന അങ്ങട്ട് പോണങ്കിലവസ്ഥെ
ഒക്കത്തിന് ഒരേ റൂട്ടാണ് ഒരേ വഴിയന്നെ
ആആഹ് അ എൽ അ എൽ കെ ജി യു പി എമ്പതോൽക്ക് വണം മറ്റോലൊക്കെ പിന്നെ വേറെ വേറെ
എല്ലാരും വേറെ വേറെ സ്കൂളില
ആഹ് ചെറീറ്റങ്ങ മൂന്നാളും ഒരേ സ്കൂള് ഒരേ തിലാണ് എൽ പി യു പി ന്തക്ക എൽ കെ ജി ഒക്കെ മറ്റേ പത്തും ഹയർ സെക്കൻഡറി ഒക്കെ വിട്ടാണ്
വീട്ടിൽ വന്ന് തല്ലുണ്ടാ
ഏഹ് തല്ലൊന്നുംല്ല തല്ല് ഒച്ചപാടൊന്നും ഓല്ണ്ടാക്കൂല്ലാ
അത് ശരി ആഹ് ആഹ് സൈലന്റ് ആവൂല
മറ്റെ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്താൽ പിന്നെ ഓല് ഓലെ കാർട്ടും കണ്ടിരിക്കെ ഓൽക്ക് എയ്താൻള്ളത് എയ്തേ പഠികൊക്കെ ചെയ്യും അങ്ങനെ ക്കെ ആഹ് പ്പ കൊയപ്പല്ല്യ പൊറത്ത് പോയി കളിക്ക അതുല്ല ആഹ് പൊറത്തക്ക് പിന്നെ ഞാന് വിടുല്ല കുളിച്ചൊക്കെ ഉ സ്കോളിട്ടൊന്ന് കുളിച്ച് കേയറിയ പിന്നെ അകത്ത് തന്നെയാണ് ഓൽക്കണ്ട് ടുതലാക്കി കൊത്താ പിന്നെ നമ്മുക്ക് നമ്മളെ ഓത്തും പാട്ടിട്ട്ങ്ങനെ ഇരുന്നമതി
ഉം അത് ശരിയാണ്
ഉം
പിന്ന തായപ്പണി കയ്ഞ്ഞോ
ഉം ചായൊക്കെ കൊടുത്ത് ഓരോ ഒരുക്ക ഒന്ന് കുളിച്ച് ചായക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ കുട്ക്കൂലാ കുട്ടിയാക്ക് പിന്നെ എന്തേലൊക്കെ വാണല്ലോ നമ്മക്ക് വാണ്ടെങ്കിലും
ആയടിക്കൂല
ചായ കുടിക്കാ ഇങ്ങനെ ഈ മോന മത്ത പ്രസവം നിർത്തിയ നല്ല തടിയാണ് തട്ച്ച് തട് ച്ച് വര
ആഹ്
അയ്ൻ്റേശം പിന്നെ ഞാൻ ചായ നിർത്തി ചായ നിർത്തിയേച്ച്ട്ട് ശോടും തയ്റോടും അങ്ങൻത്തെ ഇതൊന്നുല്ല ഈ ചെലോല് സവം നിർത്തിയാലൊന്ന് തട
ആഹ് നിർത്തിയപ്പ നിർത്തിയാ തടിക്കും
ആഹ് ആയി
അത് ശരി അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ തടിച്ചു വരണ്ടാവല്ലോ
ആഹ് തരിച്ച് വരതാ പർഞ്ഞ ചായ നിർത്തിച്ചിട്ടന്ന ഞമ്മൾ
ചായ ചായ തടിച്ച് തിന്ന് കുടിച്ചാര തടിക്കുന്നർഞ്ഞേ
അല്ല ഈ ഷുഗർ ഇണ്ട ഷുഗർ അല്ല മധുരൊക്കെ ചായേലൊക്കെ മധരം കൊറക്കാൻ പർഞ്ഞ് നങ്ങടെ ചായിം
ആഹ് ആഹ് മധുരംമ്മ മധുരം കൂട്ട്യ തടിക്കും ഈ തടിക്കണ്ടോവര് എപ്പൊ എപ്പൊ വെറുതെ പച്ചള്ളം കുട്ച്ചാലും തടിക്കും
ആഹ് മദുര വച്ചിട്ട് മദരം പത്ത തന്നെ രാവിലെ ഒരു ഗ്ലാസ് ചായ അതേ പോലെ വൈകുന്നേരം ഇതേ പോലെ ഒരു ഗ്ലാസ് ചായ അതന്നെ ചൂട്ള്ള ഗ്ലാസ് സകലപ്പം മധുരപ്പ അയ്ന് അത്ര പിന്നെ ബേക്കറി അങ്ങനെൊന്നും അങ്ങനെ ത്ന്നൊന്നുല്ല ഞാ
ബേക്കറിയാ കേക്ക് ഇണ്ടാക്ക്ണോര് നല്ലോം തടിക്കുംല്ലോ ഈ മധുരം ഇങ്ങനെ കൂട്ടീട്ട്
ആഹ് ഇതൊന്ന് ഞാൻ പ്രസവം നിർ ത്തീൻ്റേശം ആ തടിയന്നെ അത്ങ്ങട്ട് ഇങ്ങട്ട് തടി ച്ച് ങ്ങട്ട് ഒരു ബോറാണ് ഇപ്പൊ നമ്മൾ വിചാരിച്ച ഡ്രസ്ടാനൊന്നും പറ്റൂല
അതാ വയറ് ഒരു തൽക്ക ഇണ്ടാവും
ആഹ് അതാണ് വയറ് ഇപനാണെങ്കില് വെയ്റ്റ് ആഹ് ഇപന് ഓപ്പർഷേനി ഓൻക്ക് എൻക്ക് എട്ടാം മാസ ആയപ്പോ ഓൻക്ക് എട്ടാം മാസ എൻക്ക് ഷുഗറന്ന്
ആഹ് എട്ടാം മാസ ആയപ്പോ ല്ലേ
ആഹ് അയ്ല് പിന്നെ ഓനണ്ട് തടിച്ചു ഓന അഞ്ച് കിലോ വെയിറ്റ് ഉണ്ടേനി.
ആവ് ഇൻ്റെ ഇമ്മേ
ആഹ് അപ്പം പ്രസവിച്ച് പോരൂലാന്ന് പർഞ് നാലാളും ഞാൻ സുഖപ്രസവന്നേണ് ഇപനെ പ്രസവിച്ച് പോരൂല ന്ന് പർഞ് ക്ട്ത്തിട്ടും കാര്യം ഇല്ലാന്നർഞ് അപ്പൊ പിന്നെ ഏതായാലും ഓപ്പറേഷൻ ചെയ്യാരുന്നു അപ്പ അയമ്മ കൂടെ നിർത്താൻ ചാരിച്ച്കാണ്ട്
ഷുഗർ ഇണ്ടായ കുട്ടിയാള് തടിക്കോ
ആഹ് കുട്ടിയാളാ തടിക്കല് നമ്മക്ക് കൊഴ്പ്പല്ല കുട്ടിയാള് ഇങ്ങനെ തടിക്കും
ന്നട്ടാ പ്രസവത്തോടെ ഇങ്ങൾത് മാറീലേ
ആഹ് പ്രസവത്തോട അത് നമ്മള ഒരു ആറ് മാസം ചെക്കപ്പയ്യണംന്ന് അർഞ്ഞീനി ആറു മാസൊക്കെ നോ പിന്നെ അതോടുകൂടി പോയി ചെൽത് അത്മല് അങ്ങനെ ന്ക്ക്ണുണ്ട് ട്ടോ അതോട് കൂടി ഷുഗർ അങ്ങനെ അങ്ങനെ ഇണ്ടാണോലും ണ്ടേ. എനിക്ക് പിന്നെ അതുകൊണ്ട് അങ്ങനെ പോയി ഇനിയിപ്പൊ ഇനി നമ്മുക്ക് പ്രശ്നം അങ്ങനെണ്ടായാലേ ഇനി ഇതേപോലെ ആ കുട്ടികൾ തടിക്കും ചെയ്യും വേഗം പ്രസവം വേം ഇട്ക്കും വാണ്ടി വരും ബുദ്ധിമുട്ടാണ് എല്ലാ എന്റെ അമ്മായ്മ ഇങ്ങനെ അയ്കൂല പ്രസവം നിർത്താനൊന്നും അതാണ്പ്പ ഇപ്പ അല്ലെങ്കിലും അഞ്ചോ ആറോ ക്കെ ഇവടെ മക്കള്
എല്ലാർക്കുംണ്ട അയ്നപ്പ എല്ലാർക്കും ഓരന്നള്ളേ അപൂർവ്വമായിട്ടെ ഓര് കുറച്ച് കേൾക്കള്ളു അപ്പൊ ഞാൻ ഇങ്ങനെ കേൾക്കരുള്ളൂ
ആഹ് ഇവിടണ്ടാവും ഉമ്മാക്ക് പ്രസവം നിർത്തണ്ത് ഇഷ്ടില്ല
അപ്പം ഉമ്മാക്ക് എത്ര മക്കൾണ്ട്
ഉമ്മാക്ക് ആറാളെ
ആറാള് അപ്പാ അമ്മായിമാരെടത്ത്എത്തീക്കണ് ഇവിടെ എണ്ണം മതിയാരുന്നു
ആഹ് ഉമ്മാ ഉമ്മാക്ക് ഉമ്മറിന്റെ നമ്മള് നിർത്തിയാല് ഇത്രയും ചെറുപ്പത്തിലെ നിർത്തിയാലേ ഏഹ് ത ഒരു നമ്മക്ക് അസുഖം വരുംന്നാണ് അതുമ്മ പറേണ്ടത് നിർത്തീണ്ടേൽ അതോടെ ഏഹ്
പിന്നെ എന്താ കാട്ട്ക
ആഹ് ഞാൻ പ അപ്പൊ ഞാൻ പറ നാട്ടിലുള്ള ആൾക്കാരോ പിന്നെങ്ങെനെ ഇല്ലേ
എനിക്കുണ്ടാവുന്നല്ല നാട്ടിലുള്ള
ഊം അന്റെ ഇവിടെ മൂന്ന് മക്കളു ആണുള്ള മൂന്ന് മക്കളാണ് ആമ്മക്കള് ഇവടാ മൂന്നാക്കും മൂന്നാക്കുതേ പോലെന്നെ മൂത്തച്ഛന്ക്കൊക്കെ വല്യ മൂത്തച്ചനക്ക് ഒമ്പതാളാ
ഒൻപതാ
ആഹ്
ഊം
ഒമ്പത് കുട്ട്യേള്
അപ്പ അമ്മായിയമ്മ അങ്ങനെ പ്രത്സാഹിപ്പിക്ക
ഹ് ഇപ്പ അമ്മായിയമ്മ മരിച്ചു ഞാൻ പ്രസം നിർത്തിയതന്നുംഅമ്മായിയമ്മ അറിഞ്ഞട്ടൊന്നുല്ല ഞങ്ങ തറവാട്ടിലാണെ അങ്ങന അസു സുഖോം കാര്യക്കെ ആയിക്കാണ്ട് കാണണോരൊക്ക പറയും നീ ഇനി പ്രസവിക്കണ്ടിട്ടാ നിർത്തിക്കാളാൻ ഇവം വയ് റ്റ് കൂടിങ്ങനെ വയറ് നട എത്ര പോരണ്ടിനി ലാസ്റ്റ്
ഒമ്പത് ആൾക്കാരിതില് പണ്ടത്തെ കാലൊക്ക ഒമ്പത് ആൾക്കാര് രസാ
ആഹ് പണ്ടത്തെ കാല തന്നെ മൂത്തച്ചി ഈ പ്രായത്തി അത് പിന്ന അതിന്റെ ഇപ്പം മൂല്യാരു ആണ് മൂല്യന്മാര് പിന്നെ അങ്ങനെ തന്നല്ലേ നിർത്താനായിക്കൂല്ല ഏഹ് ഇല്ലേ
മക്കള് പെങ്കുട്ട്യോള്
അഞ്ച് പെങ്കുട്ട്യോളും നാലാണും അഞ്ചാ ആ അഞ്ച് അഞ്ചാളും കല്യാണം കഴിച്ച് പെങ്കുട്ട്യേള് അഞ്ചാളും ടീച്ചർമാര് മക്കളതുപോല ല്ല മാഷേ ഒക്കെ എല്ലല്ലോ കല്യാണം കഴിച്ചില്ലേ ക്ഷെ ഓര് പഠിച്ച് ഒക്കെ ടീച്ചറെ മൂന്ന് നാലാള് ടീച്ചറാണ് ആഹ് പെങ്കുട്ട്യോള് ആങ്കു ട്ട്യോള് രണ്ടാള് മാഷായിക്കണ് ഒരാള് സൗദീലുണ്ട് ഒരാളിപ്പോ വേറെന്തോ കോഴ്സിന് പഠിക്കണ് ഊം ഒക്കെ നല്ലത് ആഹ് ആഹ് പെങ്കുട്ടികളെ കെട്ടിച്ചാങ്കു കുട്ടികളിപ്പ രൺ ഒരാള് കെട്ടി കെട്ടാനാണുള്ളോരിങ്ങനെ ഓരോ വയസിനക്ക് വ്യത്യാസ ഇങ്ങനെ പെങ്കുകുട്ടികളല്ലേ അധികം മൂത്തതെക്ക
ആഹ് ഇപ്പ പെങ്കുകുട്ടികൾക്കങ്ങിനെ ആങ്കുട്ടികക്ക് പെണ്ണ് തരണ്ടാവശ്യല്ല ഓലന്നെ കണ്ടുടിച്ചോളും
ആഹ് അതക്കെ നല്ല പഠിപ്പും നല്ല കാണാൻ ശോറക്കെള്ള മക്കളാണ് അപ്പൊ പിന്നെ അങ്ങന
പഠിക്കണോരന്നെ പെൺകുട്ടികളൊക്കെ പഠിക്കണോരാണ്
ഉം ആഹ് അപ്പോളന്നെ നമ്മളെ പോലെ എല്ലാരും പോയി പോയി പഠിക്കന്നല്ലേ ഇപ്പാര പെരെലിരിക്കണോല് കൊറച്ച് പൊറത്താണ്
പണ്ടത്തെ നമ്മളെ പോലത്തെ ആൾക്കാരമ്മള് വീട് വീടുമായിട്ട് ഇതാക്കിയുണ്ട് കുട്ടികലൊക്കെ കണക്കാ ഇപ്പ പെങ്കുട്ടികള്പഠിക്കേണ്ട നാല അക്ഷരല്ലേള്ളൂ ഇപ്പൊ കല്ല്യാ പഠിച്ചഴി ഞ്ഞാ കല്യാണം കഴി ക്കാനും സമ്മയിക്കൂല്ലടോ ജോലിട്ടിയാല് ജോലി ഇട്ടട്ടെയാറ് ജോലിട്ടിയാ മാ
അതന്നെ ഒരു കണക്കിന് നല്ലത് ഞമ്മളെപ്പോലെ ഞമ്മള് അവരോടിങ്ങനെ കജ്ജ് നിട്ടണം എത്തേലും ഫോണില് ദാണ്ട നമ്മക്ക്ട് കാട്ടി കാട്ടി വച്ച ഇതിപ്പൊ പിഠിച്ചാരു ജോലിയായ ഞമ്മ ക്കാരെതും വേണ്ട
പക്ഷെ നമ്മള് പഠിപ്പ് ഇപ്പ കല്യാണം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് പഠിക്കണോ കല്ല്യാണം കഴിഞ്ഞിട്ട് പഠിക്ക അത് പ പെൺകുട്ടിള് പഠിപ്പ്ക്കഴിഞ് ജോലിയാലും കല്ലിയാണം കഴിക്കാൻ അയക്ണില്ല
ആഹ് അതാണ് ഓൽക് എന്തേലൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചാമതി.
അങ്ങനെ നിക്ണ് ണ്ടേ
ഉം
അങ്ങനിം കൊറേ നിക്ണ് ണ്ട്.
അതല്ല ഇപ്പൊക്കെ പഠിച്ചുല്ല ഇപ്പൊക്കെ കുട്ടേള് പഠിച്ചു എന്തെങ്കിലുക്കെ ആയിട്ട് പഠ ച്ച്കാണ്ട് ജോലി കേറല്ലേ. പണ്ടത്തെ മാതിരി അന്ന് നമ്മളട് പറിമ്പല് കെട്ടിച് ആണ്ട് പോന്ന്. പഠിപ്പൂലോ ആക്കിലോ ഒക്കെ ആഹ് ഇപ്പ ആഹ് ഞമ്മള അമ്മായിമാര ഞമ്മ പേടിച്ച ഇപ്പ ആര് പേടിച്ണ് ഇപ്പത്ത. ഓരമ്മ നോകുച്ചിട്ട് ആരും ഇതായിരിക്കും മാണ്ട ഓൽക് ആണ്ട്ണ്ടാക്കി വെച്ചർക്കണ്ടിരും എല്ലാത്തിനും പോകാന്.
ആഹ് ഇതാണ് കെട്ടിക്കൊടുന്നതും കണക്ക നമ്മളോന്ന് പഠിപ്പിച്ച് പറഞ്ഞയച്ചതും കണക്കാ.
ആഹ് ഞാൻ പറി പണ്ടൊക്കെ നമ്മള് കെട്ടിക്കൊട്ന്നാ. അമ്മായിമാര അമാരോട് പെരിക് പോകമാണ്ടി ചോയ്ചാതന്നെ പേടിയാണ് രണ്ടിസം മുന്നെന്നെ ചോയിചെകും ആഹ് ഒക്കെ ചോയിച്ച് ആദ്യം ചോയിച്ചു ചോയിച്ച് സമ്മതം കിട്ടി. തീ അവിടെന്ന്ണ്ട് വരുമ്പോ റോഡ്
എന്താണ് ഞങ്ങള് പോയിട്ട് വരട്ടാ
ആഹ് ഓരൊക്കെ എറങ്ങിയിട്ട് ഇറങ്ങുമ്പ പോയിട്ട് വരട്ടെറിം റോട്ട്ന്റെ അവ്ടെ എതുംമ്പതിന് പള്ള കാളും ഇങ്ങട്ട് വരുമ്പോ പടചൊനെ ആഹ് അവുടെ എത്തുമ്പോത്തിന് എന്തെല്ലാ പള്ളന്റെ ഉള്ള്ന്ന് തളക്കും ഇങ്ങട്ട് ഇങ്ങട്ട് എത്തുമ്പോ നമ്മ
പിന്നുള്ളക്കെട ഒരാഴ്ച മുന്നള്
ആഹ് അടു പോവാണെങ്കിലൊ ഞാൻവിടെ പോവാ വിരിച്ചടത്തോള എന്തെലും കച്ചറയ്ക്കാണ്ട് പോവാതെ നിക്കലെന്നാണ്. ഞാൻ പറഞ്ഞഞ് അങ്ങനെ വിചാരിച്ചലുല്ല ആദ്യം ഞാൻ പോകാൻ നിക്കുമ്പോ എന്തേയ്ക്കരം. അമ്മായിമ്മാക്ക് അപ്പത്തേലും ആയിക്കാണ്ട് അന്ന് പോവണ്ടാറിം ആഹ് ആയിക്കോട്ടെ ആഹ് ശെരി